ഹലോ ആഹ് കേക്ന്ന്ണ്ട്.
അ ആഹ് അ ശെരി ന്ന് മയൊന്നുല്ലാത്തണ്ട് നല്ല വർത്താനം. മഴൊന്നും ഇല്ലാത്തോണ്ടേയ് റേയ്ഞ്ച് പ്രോബ്ലല്ലാ തോന്ന്ണ്ട്. ഹ്മ് ഇന്നലീ മിഞ്ഞാന്നൊക്കയിറ്റ് നല്ല മയിം ഏഹ് വിളി അന്റെടേല് കട്ടാവലൊകേട്ട്.
ആഹ് അതന്നെ.
ഉം ഇപ്പൊ കൊഴപ്പല്ലാ തോന്ന്ണ്. ആ ഇന്ന് ഇപ്പൊ കൊഴപ്പല്ലാ തോന്നണ്. ഇന്ന് ര്. വെയിലൊക്കെണ്ട് ഹ് ഹ് പെരും മയ പെയ്താല് കാരം പിന്നെങ്ങനെ. ഇന്നലെ ഇന്ന് രാവിലെറ്റെ നല്ല മഴണ്ടായിനിങ്ങട്ട് ട്ട് ആടക്കെ മഴ ഇണ്ടായിനൊ.
ഉം ഇന്നലെ രാത്രി ഒക്കെ നല്ല പൈ തീനി പിന്നെ ഇപ്പൊ ഒന്നുല്ല ഇന്ന് നേരെ വെളിതെയ് ന്റെഷംനൈതീല്ല.
ഉം ആറ് മണിക്ക് വ്ടെ നല്ല മയെനി നല്ല കാറ്റും മയിം പെരും മയ ഇന്നും മയയ്ക്കാരിച്ച്. പിന്നെങ്ങനെ ഉച്ചക്കായപ്പം പെയ് തില്ല.
ഏഹ് ഹെ ഇന്നക്കെല്ല ആക്കണ്ട് ഉം അതാങ്ങനെല്ല. ഉ ഇപ്പോ രണ്ടീസം കൂടും രണ്ടീസം നല്ല മയയും. മൂന്നാത്തെ ദിസം വെയിലാണല്ലോ. അങ്ങനെ ആയരു സുഖംമറ്റേത് തിരുമ്പി ചിക്ക് ഒണങ്ങൂല്ല.
ത്തിന് പിന്നെഇട്ക്ക അതന്നെ മണി മഴ പെയ്യോ നന്യോ അവും പേജാറ്.
ആഹ്. അ അങ്ങനെ മിഷേന്ല്ലേ ഒണക്കാന്.
ഏഹ് ഹലോ.
മെഷേനില്ലേ ഒണക്കാന്.
ആഹ് ണ്ട്ണ്ടേ ഒണ ന്നാലും വാണല്ലോ പൊർത്ത്ക്ക്ടാ.
ട്ടാണ്.
അയ്ല് വള്ളേ പോവൊള്ളല്ലോ ആഹ് അത് ബെഡ്ഷീറ്റ് ക്ക പിന്നിം കൊർച്ചൊക്കറി ഒൺങ്ങുന്നല്ലാതെ.
ആഹ്. ഉം നിക്കാ എനക്ക് മട്ക്കാനേ കയ്യൂല അങ്ങനെ ചിക്കി. ട്ടത് ഔതികിട്ടത് മടിയാ പിന്നെരു മ സ്മെല്ലട്ച്ചാ പിന്നെ മൊത്തം ഡ്രസ്സും പോവും. പിന്നെല്ലോട്ത് തിരിമ്പൻടെരോ ഉം.
നായ്റ്റിര്ന്ന് കൊറേക്കെ ചിക്കി കൊറേ ഒണക്കി ഏതലുന്ന്. കൂൾക്ക്ടാല്ല കുട്ട്യൾതൊക്കെ യൂനിഫോമും കാര്യങ്ങളും ഫാൻ്റൊക്കെ ഒണങ്ങാഞ്ഞാല്. മാ റീ മാഷീത്തറിം യൂണിഫോമ്ടാഞ്ഞല് അറിണ്ട് ഒരു മാസായിപ്പ കളർട്ടാണ്ട്. ഇൻഫോം ഇടെലൊട്ത്തീണ്. ഇഞിതരെ തയ്ച്ച കിട്ടിയില്ല കിട്ടിയില്ലർഞ്ഞാണ്ടയ്. ഇഞ് വറ്റൂലല്ലോ ഒരു മാസായിലേ സ്കൂള് തൊർന്നിട്ട്.
ആപ്പ ചെറ്യേ കുട്ട്യൾതാ ഒൺങ്ങി കിട്ടാം പാട് ട്രൗസറും കുപ്പായോം ഒക്കെ ഹവ്. വെല്യോൽത് ഇന്നിം മേം ഒണങ്ങി കിട്ട്ണ്ട്.
ആഹ് ഒര് സ്കൂൾക്ക് പോണോണ്ടല്ലോം ണ്ടാവും ചെയ്യല്ലോ ഉടാന്. ഒണങ്ങാഞ്ഞാലും കെത്യേട കുട്ട്യാളൊക്കെട്ടെവ്ടെട്ട്.
ഇക്ക്യൊരാളള്ളൂ നോ അവടെണ്ട് ഞാപ്പൊ ന്റെ വീട്ടിക്ക്ട് പോന്നേനു.
ഏഹ് സ്കൂൾക്കൊന്ന് പോവല്ലേ ചെറിയ കുട്ട്യാ. ആഹ് അങനവാടീലല്ലേ ആഹ് ശരി.
ന്നാ തന്നെ മൂന്നൂട്ടം ഡ്രസ്ണ്ടാവും ഓന് വന്നാ വിന്നെ ഒന്ന്ട്ട് രാവിലെട്ടതും പിന്നെ. അങ്കലാവാടീക് ട്ടതു പിന്നെ രാത്രി ഒന്ന്. ട്ടത് ഒക്കായിട്ട് ഉം ആഹ് ഉം.
ഏഹ് ന്ന് വീട്ട്ക്ക് പോയതേനി വിര്ന്ന്ക്കാം പോയതാ.
ആഹ് ഞാങ്ങനെവട്ന്ന് സാധനട്ക്കാനും തൊക്കെണ്ടയ്നി അപ്പ ഞാപിന്നെ ങ്ങട്ട് പോന്ന്.
എട്ത്തന്നെ വീട്.
അല്ല കൊർച്ച് പൊരാണ്ട് ഞാൻ എനിക്ക് വണ്ടിള്ളോണ്ട് ന്നെ തര്ക്കടില്ല ഞമ്മക്ക് എപ്പളും പോയി പോര.
ആഹ് ആഹ് വണ്ടിണ്ടായ സുഖാ എപ്പളും പോവാ ദൂരായാലും.
ആഹ്.
ഒയ്വ്ണ്ടാവുമ്പളൊ
ആഹ് വേം പോയി പോരാ ആഹ് പിന്നെ ഹസ്ബൻഡും ഇല്ലാർഞ്ഞ് അവുടെ. പ്പം പിന്നെ. ഓര് പണിക്കോയീണ് അപ്പ പിന്നെ ഉം അല്ലല്ല ഒര് നി രാത്രിയാ പോരൂ.
അ ആഹ് ശരി.
ഉം വൗ ഓട്ടോല് പോലാണ് അപ്പം നൈറ്റാ ഇട്ക്കല് പകല്‌ട്
എ ഏഹ് എ രാത്രി മാത്രോ.
ആഹ്.
ആഹ് അത് സരി പകല്ട്ക്കൂല.
ഉം പകല് പോലെന്നെല്ല. ഔ എട്ത്തല്ല ഞമ്മളെട്ത്ത്ള്ള ടൗണല്ല കൊർച്ച വിട്ടാണ്. അപൊ അപ്പൊപിന്നെ ആ പോണ പോക്ക് പിന്നെ വെര്ല് കൊറേരം കയ്ഞ്ട്ടേ വരാകയ്യോള്ളൂ ഫുഡിനൊന്നും വ
ആഹ് അയ് ശരി അ ആഹ്.
ചൂടൊക്കായ സമയത്ത് പിന്നെണ്ട് രാത്രി ആക്ക്യതാ പിന്നെ പ്പോ നിന്നിട്ടും കാര്യല്ല നിന്നാലും രാത്രി ഒർങ്ങൂല. അപ്പ പിന്നെ പൊയ്ക്കോളി അറിം ഞാന് ങ്ങന വെർതെ ഒർക്കൊ അങ്ങനങ്ങട്ടും ങ്ങട്ടും നടന്നൾക്ക്യും പിന്നെ. അങ്ങ ഒർക്കൊയ്ച് ഒർക്കൊയ്ച് ശീലയ്ട്ട്. ആഹ് രാത്രിന്നെ പോക്ക്പ്പം.
പിന്നെ ഒ ഓട്ടർശെ പർഞ്ഞേ.
ആഹ് ഓട്ടർഷ
ആഹ് ആഹ് ഞാൻ വിചാര്ച്ച് ലോറി ആഹ് ഇന്റെ എളച്ചനൊക്കെ ലോറില്
ആ ഇവരെ ഇവരനിയൻ അങ്ങനെന്നെ മ് ഇവരനിയൻ ലോറി, ബസ്സ്ൽ ഒക്കെ പോവും.
ക്കേ കഴിഞ്ഞ്ട്ടാ വരാ
ആഹ് മൂത്തച്ഛനും ആദ്യ ങ്ങനെ നീ ആഹ് അതന്നെ. മ് ഇവര് നല്ല ലോങ്ങൊക്കെ പോ ചെലപ്പോ മാസങ്ങളൊക്കെ പ്ടി ആസാമ്, ഗോവ, ഒഡീഷ എവടക്കോ പോവും.
ആഹ് ശീലോൾക്ക് പ്രശ്നം ണ്ടാവൂല്ല. ഏഹ് ഗൾഫ് പോയോ വണ്ടിക്കെ നിർത്തി?
ആഹ് നിർത്തീട്ട് അഹ് എഒടിം എത്തൂല ചെൽ പ്പൊ ങ്ങനെ വണ്ടീൽ ഹ് ഹോ ലോഡ് കിട്ടാഞ്ഞാല് അങ്ങനെ കെട് ക്കും മാസങ്ങളോളം അപ്പ പിന്നെ ആ പൈസക്ക അഒടെങ്ങനാണ്ട് തായിപ്പോ ഉം. ആഹ് ആഹ് ഇണ്ടാവുമ്പോ ഭയങ്കര സീനാണ്.
അടവക്കെ?
അപ്പൊ പിന്നെ വെച്ചാ നിർത്തിങ്ങാണ്ട് ഗൾഫ് ആഹ് ഗൾഫ്‌ക്ക് പോവാണ് പറഞ്ഞ് അങ്ങനെ ഗൾഫ്‌ക്ക് പോയി.
ആഹ്
കൊറേ കാലം വണ്ടീലന്നെനു.
ആഹ് ആഹ് വീടൊക്കെ ആയില്ലേ ന്ന്ട്ട്?
ആഹ് അഹ് ഇൻക്കി വീടായി മൂത്തച്ചൻ പിന്നെ തറവാട് ട്ത്ത്.
ഏഹ് തറവാട്ട്ല് ഓല?
ഉം എളച്ചൻ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ആ എല്ലേ ഇന്റെ ഞങ്ങളെ തായേ രണ്ടാൾക്കാര്ണ്ട്. അപ്പൊ ഒരാൾ പെണ്ണട്ടില്ല അപ്പം പിന്നെ അഹ്പ്പൊ ഓല് തറവാട്ട് തന്നെ നിക്ക്ണേ ഇമ്മ ട്ത്ത് പിന്നെ മറ്റേ എളച്ചനെ ഞങ്ങളും പോന്ന്.
ആഹ് ആഹ്
അങ്ങന അപ്പം ഞങ്ങൾക്ക് ഓരി തരാൻ മാണ്ടിട്ട് ഓല്
ആഹ്
ഓഹ് തറവാട് ട്ക്കാ അർഞ്ഞ് പ്പ ഇങ്ങള് നമ്മൾ കൊണ്ടതയാലും ട്ക്കാൻ കഴയില്ല പ്പ ങ്ങള് ത്തോളീ ർഞ്ഞ്.
ആഹ് ആഹ്
അങ്ങനെ
ഉൽക്കാവ് വ്ടാക്ക
ഉം ന്ന മൂ മൂതച്ഛനന്നെ പിന്നെ അയ്മല് കാര്യായിട്ട് പൈസൊക്കെ കേറ്റിത് പെരമ്മല്.
അഹ് അഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ ഓൽക്കന്നേണഹ് ശരിക്ക്നും കിട്ട്യണ്ടതും. ഓനതിൽ അങ്ങനെ ഒലക്കി ന്നെ എല്ല മ്മള് കൊർച്ച് ദൂരത്തക്കാ പോയത്.
ഹേം കൊർച്ച് ദൂരലേ.
ആഹ് ഓല് ങ്ങട്ട് പണി പോവാൻ സുഖാവാൻ വാണ്ടിട്ടേ. ദൂരം കൊറയാൻ മാണ്ടിയിട്ട് അങ്ങനെ കൊർച്ചങ്ങട്ട് പോന്ന്. ടൗണ്ക്ക് ടൗണ്ക്ക് എത്തീട്ടും ല്ല്യ ന്ന അയിൻ്റെ കൊർച്ച് മുമ്പായിട്ട്.
ആഹ് ഇമ്മിം ഇപ്പക്കല്ലേ അഒടെ തറവാട്ട്ല് ങ്ങട്ട്?
അഒടെ പ്പല്ല്യ ഇപ്പ ണ്ട് ഡിവോഴ്സാണ് ആള്ണ്ട്. ഹ് ആഹ് ഇവടല്ല്യ ആഹ് ഇവടല്ല്യ അങ്ങനെല്ല മ്മള് പോക്കും വരവൊക്കെ എപ്പളേല് ക്ക്ണ്ട് ന്നാലും അങ്ങനാണ്ട് ല്ല്യ.
അത് ശരി എപ്പളെങ്കിലൊക്കെ വരാ മതില്ലേ?
ആഹ് ഇങ്ങട്ട്ല്ല മ്മള് ന്നെ അങ്ങട്ട് പോകല അവടമ്മള്ളോണ്ട് ഇങ്ങോട്ട് വരൂല.
അങ്ങട്ട് വര്ലാ അഹ് ശരി
മ് ഞ്ഞം അങ്ങനെ ഞങ്ങള് വീട്ത്തപ്പം അങ്ങട്ടക്കെ വന്നീനി.
ആ ആ ബന്ന് പോലെണ്ടാവും പിന്നെ എന്തന്ന് വീട്ടക്ക്ന്നെ പോവൂലേ ഹസ്ബൻഡിനന്ന്
ആ ഞാന് നാളെ പോവും അംഗനവാടി ണ്ടല്ലോ
അംഗൻവാടിന്നും പിന്നെ പോയാലും കുഴപ്പല്ലല്ലോ
എന്നാലും ഞാൻ കൊണ്ടേ ആക്കല ന്ന് ഒരീസം നിന്നാ മൻസന് തലവേന പി റ്റേസം പോവാൻ മടി ആണെയ് ഓവൂല ഞാൻ ബടെ നിന്നോലാറി ആ ആ അന്ന് ഞായറാഴ്ച ആയ പിറ്റേന്ന് തിങ്കളാഴ്ച പോവാൻ മടിയാ ഞാൻ പോവൂല ഞൻവിടെന്ന് ക്ളി ച്ചോളറി ഏ ആങ്കുട്ടിയ
ആ അത് ശരി എന്ന് പോയി ശീലായ സുഖ അങ്കൽ വാടീക്ക്‌ ന്നിട്ട് കൊണ്ടാക്കണോ അവിടെ എര്ത്തന്നെ
ഒരു കുന്നിന്റെ മോൾള അത് പോവലന്നെ വ വ വണ്ടിള്ളോണ്ട് തെര് ക്കടില്യ അങ്ങനെ കൊണ്ടേക്കും അല്ലാത്തോലൊക്കെ ങ്ങനെ പറയോ എടുത്തുള്ളോലൊക്കെ അഹ് കേ വാൻ കഴഞ്ഞൂല കയറ്റം കയറണ ആലോചിച്ചാ കൊണ്ടാക്കാൻ തോന്നൂലാ റിം
എന്താ മലേന്റെക്കെറൂല
ആ ഒരു കുന്നിന്റെ മൂള് ഏറ്റവുംറ്റത്ത ഓലെ അംഗനവാടി അത്ര ടോപ്പില ഉം
പിന്നെന്താ ചായൊക്കെ കുടിച്ചോ
ആ ചായ ങ്ങനെ കുടിച്ച്
ആഹ്
പിന്ന് അവിടെ ചായടിക്കയ്ഞ്ഞോ സ്പെഷൽ എന്തേംണ്ടാക്കിനോ
ക്ക് കഴിഞ്ഞ് എല്ലന്നും ഒന്നും ഉണ്ടാക്കില്ല ചിലപ്പോ ഉണ്ടാക്കല്ണ്ട് ചെലെ പ്പൊന്തെങ്കിലൊക്കെണ്ടാക്കും നെയ്യപ്പൊ ങ്ങനൊക്കെ ന്നാ ഒന്നും ഉണ്ടാക്കിയില്ല ബേക്കറികടി കപ്പ് കേക്ക്ണ്ടായ്ന് അവ് കൂട്ടി ചായട്ച്ച് വലിയ മോ കളിക്കാൻ പോയിന് ഓൻന്നെ ഫുട്ബോളിന്റെ എവിടെങ്കിലൊക്കെ മാച്ച് ഉണ്ടാവും ആഴിച്ച പോയിന് മൂന്ന് മണിക്ക് പോയിന്
ആ യിന്റെ മൂത്തച്ഛനും മൂത്തച്ഛ്ന്റെ മോനും അത അങ്ങനന്നെ
ആ എവടെ ഒരു നേരം പരേൽ ണ്ടാവൂല ശനിയും ഞായറും പരെല് ണ്ടായാല് പിന്നെ ഗ്രാണ്ടിലെന്നേക്കാരം ഒര് പന്ത്യ്റ്റ് പോയാല്
ആ ഓല് പറയാണ് ടൂർണമെന്റ് ണ്ട് അത്ണ്ട് ഇത്ണ്ട് അങ്ങന
ആ അങ്ങനെ പോയിന് ചെർത് പിന്നെ ന്റെടുത്ത്ണ്ടാവും ഞങ്ങൾ പിന്നെട് വീട് ടുത്ത് ഇവിടെ ത്ത് അങ്ങനെ ഓന് അത്ര ഫ്രണ്ട്സള് ല്ല ചെറുത് ചെറുതാണ് രണ്ട് വയസ് അല്ല രണ്ടാം ക്ലാസില് ആ അവന് വീട്ടിലൊക്കെ ആയിട്ടുണ്ടാവും അവന് ഒര് ചെങ്ങാ തറവാടിന്റെ അങ്ങട്ട് പോവും അവിടപോയി കൊർച് ച്ചേരം കൾച്ചുംഇങ്ങട്ടന്നേ വരും ഇവിന്നെണ്ടാവും ല്ലാട്ക്കും പോകൂല
ആഹ്
പിന്ന എന്തട്ട് ഇങ്ങള് ത്രെ പഠിച്ചിനി
തേലോ ഞാന് ഡിഗ്രി ഉം ഞാന് മോണ്ടിസോറി പട്ച്ച് അങ്ങനെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിന് അല്ലല്ല ഓഫ്‌ലൈനന്നെ നമ്മള സ്കൂള് കേറീനി
ഏ അതിപ്പൊൻ ഇപ്പം പോവുണ്ടോ?
ഇപ്പല്ല ഞാൻ ഇപ്പ ഇങ്ങട്ട് തറവാട്ട്ക്ക് മാ തറവാട് ന്ന് മാറിയേണ്ടശം ന്ന പോവാൻ കഴിഞ്ഞില്ല ഇവനെട്ട്ങ്ങാണ്ടേ
ആഹ്
അപ്പൊ ആഹ് നോക്കാൻ ആളില്ലാത്തൊണ്ട് ഞാൻ പോയിട്ടില്ല ആ അങ്ങനെ പോണം ഞ്ഞി ങ്ങെ ഓനെക്കെ കെ ജി ലൊക്കെ ചേർത്തിയാല്
അതങ്ങനെ ഒരു വർഷത്തെ കോഴ്സേയ്നി ഓൺലൈനായിട്ടാ പഠിചീനി
ആഹ് ഓ ഏഎ എല്ലാ ഓഫ്‌ലൈനെന്നേയ്ന്നു ഒരു വർഷത്തെ
ആഹ് ഒരു വർഷത്തെ ഓഫ്‌ലൈന്
ആഹ് അങ്ങനെ പോയി രസ്സേയ്നി ട്ടോ നമ്മള് നിർത്തിങ്ങാട് പിന്നിം പോകുമ്പോ അത്‌ വേറൊരുരസാണല്ലോ
ആഹ് ആഹ് അതന്നെ പ്പല്ലാരും കെട്ടിച്ച കുട്ടിയാൾള്ളോലും ല്ലാരുംപഠിച്ച്ണ്ട്
ആഹ് ഇന്റെപ്പോൾ ഞാനെയ്നു ആ കൂട്ടത്തിൽ ചെർത് ഒക്കെ ഇന്റെ വല്യാ വല്ല്യ വല്ല്യ ആൾക്കാരാ മക്കളൊക്കെ വല്ല്യാ പത്താം ക്ലാസ് പഠിക്ക്ണോല് ആഹ് ആഹ് അതന്നെ മു ഞാ ഇന്റെപ്പോള്ളെ ആഹ്
ങ്ങിനെ പാരാമെഠിക്കലിന് പോനുണ്ട് രണ്ട് വർഷത്തെ കോഴ്സ്ണ്ട് ആ ഒരു വർഷത്തത് ഫാർമസി ണ്ട് ഞാൻ പറഞ് ഞാനില്ല നിക് അത് ഇഷ്ടല്ല നസിങ് ഓരോനിന്നും താല്പര്യം വാണ്ടേ
ആഹ് അതാണ് ഞാൻ പിന്നെങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ പോവാലോര്ച്ച് അങ്ങനെ പോയതാ
ആഹ് ഓന്റ് മൂന്ന് നാല് കുട്ടിയാൾ ള്ളോലോക്കെ ഇല്ലത് എന്താ ങ്ങക്ക് മടി അങ്ങനെ ഇങ്ങനെ ഒക്കെ പർഞ്ഞ് എല്ലാരും നല്ല പഠിച്ചു പെരേല് വെറുതക്കല്ലല്ലോ
ആ ആഹ്
പണ്ടൊക്കെ പിന്നെ പത്താം ക്ലാസ് പ്ലസ്ടു കഴിയുമ്പോത്തിനന്നെ കെട്ടിച്ചും അവര്ങ്ങനെ കല്ല്യാണം ഇപ്പത്തെ കുട്ടികളൊക്കെ നല്ലോം പഠിച്ചല്ലോ കഴിച്ചുള്ളൂ ഇരുപത് ഇരത്മൂന്ന് ഇരു ന്നാലൊക്കെ വയസ്സായിട്ടന്നേ കേട്ട്നൊള്ളു പണ്ടൊക്കെ ഞ്ഞി പ പത്താംക്ലസ് ആവുമ്പോത്തിന് പത്താംക്ലാസ് പ്ലസ്റ്റു പ്ലസ്സ് വൺ പറഞ്ഞമായിരിക്ക്
ആഹ്
ന്റെ പ്ലസ്സ് വണ്ണിന്നേയിനി കല്യാണം ഞാൻന്നട്ട് ഇബടെത്തിയാരെ പിന്നെ പ്ലസ്ടു പോയത്
അ ആഹ്
പിന്നെ പ്ലസ്ടു പോയി പരീക്ഷ എഴുതി മിനിമം പ്ലാസ്റ്റു എങ്കിലും വാണ്ടേ എസ് എൽ സി ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യല്ലാ
ഉം
എന്തങ്ങനെ വോയിസ്ങ്ങനെ ഒരോട് പറിം ഓരോട് ഐല്ണ്ടോ ഇതില്ണ്ടോ ഓൺലൈനായിട്ട്ങ്ങനെണ്ടല്ലോ അപ്പോ പോവാതെന്നെഠിച്ചനണ്ട ല്ലോ
ആഹ് അതാണ്
എല്ലുണ്ട് ഒന്നും നോക്കിട്ടൊന്നുല്ല
ആഹ് ഉം ന്നായിക്കോട്ടെ
ആഹ് ശെരിന്നാ
ആഹ്